ഹലോ കേക്കാം
ആ പിന്നെ നാളെ നീ വരോ ക്ലാസ്സിന്
ആഹ പിന്നെ വരും
ആ മിനിഞ്ഞാനത്തെ ആ ജോഗ്രഫി ക്ലാസ് നല്ലായിരുന്നല്ലേ
നല്ലതായിരുന്നു
ആ ആ ഭൂപടംഒക്കെ ഇങ്ങനെ വരച്ചിട്ട് പഠിപ്പിച്ചൊണ്ട് കറക്റ്റ് എല്ലാം ഇങ്ങനെ മൈന്ഡില് ക്ലാസ്സലിരുന്നപ്പോ തന്നെ കിട്ടി
എപ്പോഴും അങ്ങനെ വരച്ചു പഠിപ്പിച്ച് കഴിഞ്ഞാ പെട്ടെന്ന് മനസ്സി കേറും
ആണ് ആണ് അതാ ചില സാറന്മാരുണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അവര് പറഞ് പറഞ്ഞ് പലതവണ റിപ്പീറ്റ്യ്ത് അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചാലും കുറച്ച് കഴിയുമ്പോ നമ്മള് മറന്നു പോവും വരച്ചു പടിപ്പിക്കുന്നേ എപ്പോഴും നല്ലത്
ആ സമയത്തേക്ക് മാത്രം കാണാത പിഠിക്കുന്ന പോലെയാണ് ഇതാകുമ്പോ മനസ്സിലാക്കി എപ്പോഴും പാഠം മനസ്സിലിങ്ങനെ വരും
അതാ നാളത്തേക്കുള്ള ല്ലാം പഠിച്ചാ നീ
ഇല്ല്യ തോടങ്ങാൻ പോകുന്നതേ ഉള്ളൂ
ആഹ ചലനംഅല്ലേ പഠിച്ചോണ്ട് വരണ്ടേ
ആഹ് അതെ ചലന
ആഹ ആഹ ഒത്തിരി ഉണ്ട് പിന്നെ ചലനംന്ന് വെച്ചാ നോർമലി എന്തോആവാ ചുറ്റുപാടിനെ അപേക്ഷിച്ച ആ വസ്തു ണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെല്ലാം നമ്മള് ചലനം എന്നാ പറയുന്നേ
ആ അതെ കാരണം സംഭവിക്കുന്ന ഇപ്പോഴും നമ്മൾ ഏത് എവിടെയാണോ എങ്ങോട്ടാണോ ബലം കൊടുക്കുന്നത് അങ്ങോട്ടായിയിരിക്കും ചലനം സംഭവ ഓക്കേ എന്നാ
ആണാണ് പിന്നെ ഈ പല ടൈപ്പിലുള്ള ചലനവുണ്ട് നേർരേഖാ ചലനവുണ്ട് ഭ്രമണവുണ്ട് പരിക്രമണവുണ്ട്
അഹ് അതെ ബ്രഹ്മണോ പരിക്രമണോ ഒക്കെ നമുക്ക് അറിയാമല്ലോ ഭൂമിടെ നമുക്ക് വല്ലോാ
ആഹ്‌ ആഹ്‌ ഭൂമി അതിന്റെ ആ അച്ചുതണ്ടില് ഒറ്റക്ക് കറങ്ങുന്നയാണ് ഭ്രമണം പിന്നെ സൂര്യന്റെ ചുറ്റും കറങ്ങുന്നയാണ് പരിക്രമണം
അതെ അതൊരു നേർരേഖചലനം പറയുമ്പോ നേരേഖയിൽ ഇങ്ങനെ ചലിക്കുന്നതായിരിക്കുവല്ലോ ഒരു സ്റ്റേജ്ല്ങ്ങനെ ആ
ആഹ്‌ പിന്നെ ഈ നിശ്ചലാവസ്ഥയി ലി രിക്കുന്ന വസ്തുക്കളിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക പഠനമുണ്ട് എന്തുവാന്നറിയാവോ
അതെന്തുവായിയിരുന്നു
സ്റ്റാറ്റിക്സ് സ്റ്റാറ്റിക് ആയിട്ട് നിക്കുന്ന സ്റ്റാച്യു ആയിട്ട് നിക്കുന്നതോർത്താ മതി സ്റ്റാച്യു ആയിട്ട് നിർത്തി നിക്കുന്നതാണ് സ്റ്റാറ്റിക്സ്
ആഹ് അതെ
ഉം പിന്നെ, സൂര്യൻ അല്ല നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റാൻ എത്ര തെടുക്കുവെന്ന് അറിയാലോ
ആ മുന്നൂറ്റി അറു ത്തഞ്ച് വർഷല്ലേ ഒരു വർഷം മുന്നൂറ്റി ഇരുപത്തയഞ്ച് കാല ദിവസം ഹലോ
മുന്നൂറ്റി അറുപത് അത് നമ്മള് കുഞ്ഞു ക്ലാസ്സിപഠിക്കുന്നല്ലേ ഉം പിന്നെ വർത്തുള ചലനവുണ്ട്
ആഹ് അതിങ്ങനെ വൃത്താകാരത്തിൽ ഇങ്ങന കറ
ഈ ബ്രമണം കൂടാതെ, ആഹ്‌ ആഹ് ആഹ് ആണാണാണ് ഈ ദൂരോട്ടെറിയുന്ന കല്ലിന്റെ വതനത്തിനെയൊക്കെ നമ്മള് വക്രരേഖാചലനം ന്നാ പറയുന്നത്
ഓ അത്ര വേഗ ആഹ് അതെ ആ
ആഹ് ഹാഫ് സർക്കിൾന്ന് പറയാൻ പറ്റത്തില്ല ആഹ് അത് ശരിയാ പിന്നെ ദോലനവുണ്ട്
ആഹ് അത് ആഹ് ദോലനം ഒരു ഊഞ്ഞാലിന്റെ ചലനം പോലെങ്ങനെ
ആഹ്‌ ആണാണ് ഇംഗ്ലീഷ് നമ്മള് ഓസിലേഷൻന്നൊക്കെ പഠിച്ചിട്ടില്ലേ
ആഹ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണൊമ്പാം ക്ലാസ്സിലൊക്കെ
അഹ് ആഹ് പഠിച്ചിട്ടുള്ളയാ പിന്നിപ്പോള്ള കുട്ടികളൊക്കെ സി ബി എസ് ഇ കുട്ടികളൊക്കെ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നേത് നമ്മളൊക്കെ ഒമ്പതി പഠിച്ചത്
ആഹ്‌ അതേ അഞ്ചാം ക്ലാസ്സിലാണ് അതിപ്പോ ഹിസ്റ്ററി ആണെങ്കിലും സിവിലൈസേഷനൊക്കെ ഉണ്ടവർക്ക് പഠിക്കാൻ
ആഹ് ഉണ്ടുണ്ട് ഞാനിപ്പ എന്റെ മോന്റെ കൂടി ഇരിക്കുമ്പോ ഞെട്ടിപ്പോവും നാലാം ക്ലാസ്സിലായവനാ അവന്റെ ടെക് സൂഖൊക്കെ കണ്ട് നമ്മളന്തം വിടും
ആഹ് ഇവിടത്തെ പിള്ളേരുടെ ഒക്കെ ഞാനും കണ്ടിട്ട്ണ്ട്
ആണാണ്. പിന്നെക്കെ എനിക്ക് തോനുന്നു അവര് വലിയ ക്ലാസ്സിൽ എത്തുമ്പോ എന്തായാലും പ്ലസ് വൺ പ്ലസ് ടു എല്ലാ സിലബസും ഒരുപോലാവുവല്ലോ അപ്പോഴത്തേനും ചെലപ്പവർക്ക് ഈസി ആവാൻ വേണ്ടിആയിരിക്കും ഇപ്പഴേ ഇങ്ങനെ ഇത്ര ലോഡെടുപ്പിക്കുന്നത്
കൊറച്ച് കൂടെ ബേസ് കിട്ടും ഇപ്പഴേ ഇതൊക്കെ അഅറിയുമ്പോഴ്‌ത്തേക്കിനും
ആണാണ്
ഉം ചെല കുട്ടികൾക്ക് പാടായിരിക്കും
ആഹ് ആയിരിക്കും അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള സിലബസേ അവര് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനകത്ത് വിട്ടാൽ മതിയല്ലോ
ആഹ് അതാണ് നല്ലത്
ഉം പിന്നെ നമ്മള് നേരത്തെ ആഹ് ദൂരം ഇത് പറഞ്ഞില്ലായിരുന്നു അളവ് ളവ്കൾ
ആഹ്
ആഹ് അപ്പൊ ഈ ദൂരംന്ന് പറയുന്നതെന്തുവാ സഞ്ചരിച്ച പാതയുടെ നീളത്തിനെയാ ദൂരന്ന് പറയുന്നത് അത് നമ്മൾ ഈ പറഞ്ഞ ഏത് രീതിയിൽ ചലിച്ചാലും ആഹ് അത് എത് പാത തയിലാണോ സഞ്ചരിച്ചത് അങ്ങനെ അളക്കുന്ന ആഹ് നീളാണ് ദൂരം
ആഹ് അതെ
ഉം ഉം പിന്നെ സ്ഥാനാന്തരന്ന് പറയുന്ന എന്താന്ന്റിയാവോ
ആഹ് ഇംഗ്ലീഷ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷൻ നോക്കുമ്പോ ആഹ് ഇടയ്ക്ക് വരുന്ന ദൂരം
ആഹ് ആഹ് ഈ നോർമൽ ദൂരവും സ്ഥാനാന്തരവും രണ്ടും രണ്ടാ
ആഹ് രണ്ടും രണ്ടാണ് അതൊരു തുടക്കവും അവസാനവും നോക്കുമ്പോഴാണ് സ്ഥാനാന്തരം വരുന്നത്
ആണ് ആണ് പിന്നെ വേറെ എന്തു വേഗതയൊക്കെ പിന്നെ നമ്മൾ അറിയാലോ നിനക്ക് വേഗത എങ്ങനെയാ കാണുന്നേ
ആഹ് വേഗതയൊക്കെ അറിയാം ദൂരവും ദൂരം ബൈ സമയവാണല്ലോ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സ് ലെ പഠിക്കുന്നല്ലേ സ്പീഡ് എന്ന് പറയുന്നേ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന്
ആഹ് പിന്നെ യൂണിറ്റ് സമയത്തിലുണ്ടാവുന്ന ഈ സ്ഥാനാന്തരത്തിനെയാ നമ്മള് പ്രവേഗം എന്ന് പറയുന്നേ മറ്റേത് യൂണിറ്റ് സമയത്തിലുണ്ടാവുന്ന ദൂരം
ആഹ്
ആഹ്
അതുപോലെ സദിശ അളവുകള് അതിശ അളവുകള് അങ്ങനെയൊക്കെ ഉണ്ട് അതെന്തന്ന് അറിയാമോ
അറിയാം അറിയാം ദിശ ഉള്ള അളവും ദിശയില്ലാത്ത അളവും
ആണല്ലേ ആഹ്
പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്തുവാന്ന് അറിയാവോ
പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇല്ലേ
ആഹ് ആണ് ആണ് ആണ്
ആഹ്
പിന്നെ ഈ ഈ ദൂരങ്ങളൊന്നും കൂടാതെയെ ഈ എയ്റോപ്ലെയ്ൻൻ്റെതും കപ്പലിന്റെക്കെ ദൂരം അളക്കുന്ന വേറൊരു യൂണിറ്റ നമ്മള് നേരത്തെ പറഞ്ഞിട്ടല്ലത് ആഹ് നോട്ട അത് ഒന്നേ പോയിന്റ് എട്ടേ അഞ്ച് രണ്ട് കിലോമീറ്ററ ഒരു നോട്ടിക്കൽ മൈലെന്ന് പറയുന്നെ
ആണല്ലേ
അതിന്റെ യൂണിറ്റ് നോട്ട് എന്നാ പറയുന്നെ
ഓഹ്
ആഹ് ആഹ് നോട്ടിക്കൽ മൈലിന്റെ യൂണിറ്റ് നോട്ട
ആണല്ലേ ആഹ് അത് ഓർത്തിരിക്കാൻ എളുപ്പവാണ് അതുകൊണ്ട്
ആഹ് ഓഹ് ഓർത്തിരിക്കാൻ എളുപ്പവാ പിന്നെ പരസ്പരം പ്രവൃത്തിയിൽ ഏർപ്പെട്ട പ്രതലങ്ങൾ ഉണ്ടല്ലോ അതായത് രണ്ടെണ്ണം തമ്മി ഇങ്ങനെ ഒരസി നീങ്ങുന്നതായിട്ടുള്ള
ആഹ്
അങ്ങനെ ഉള്ള ഈ ആപേക്ഷിക ചലനം ഒരസി നീങ്ങുന്നേ ആഹ് മീൻസ് അങ്ങനെ വേണേങ്കിലും പറയാം ആ പ്രതലങ്ങൾടെ ഒരു പരസ്പര പ്രവൃത്തി ഉണ്ടല്ലോ അങ്ങനെയുള്ള ആപേക്ഷി ക ചലനത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട് ട്രൈബോളജി
ആണല്ലേ ആഹ് അതൊക്കെ പുതിയ അറിവാണ്
ആഹ് അതാ പിന്നെ ഞാനും ഇപ്പം ഇങ്ങനെ അതിനെപ്പറ്റി പഠിച്ച പ്പഴാ ഇങ്ങനെയൊക്കെ ശാസ്ത്രശാഖ ഉണ്ടോന്ന് ഓർക്കുന്നെ
ആഹ് അതെ സ്കൂൾ ക്ലാസ്സിലൊന്നും നമ്മൾ ഇത്ര ലെവലിലോട്ട് പോകുന്നില്ലല്ലോ
ഇല്ല ഇല്ല അതുവല്ല ഇപ്പഴത്തെ ഈ എസ്. സി ആർ. ടിയുടെ ഒക്കെ പാഠപുസ്തകൊന്ന് പറഞ്ഞാ ഭയെങ്കര അഡ്വാൻസ്ഡാ ആഹ്
ആഹ് ആഹ് ശെരി അപ് അല്ല പുതിയ കൊറേ കാര്യങ്ങളുണ്ട്
ആ ഉണ്ട് ഈ സെപ്പറേറ്റ് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ബോക്സിനാത്ത് കൊടുത്തേക്കുന്ന ഫാക്റ്റ് ഒക്കെ നല്ലെ നല്ലെ ഹ് എ എൻ എൻ്റർടെയ്ൻ പ്ലസ് എൻ്റർടെയിനിംഗുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്
അതെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗായിട്ട് നോക്ക് ക്കുന്ന കാര്യങ്ങള് അറിയെണ്ട കാര്യങ്ങളൊക്കെ
ഇനി ഈ ക്ലോക്ക് നിർമ്മി ക്കുന്നേനെ പറ്റി അത് ആ ക്ലോക്ക് നിർമ്മിക്ക്ന്നത് ഒര് കലയാ. ആ കലക്ക് എന്തോ പേര് പറയുന്നന്ന് അറിയാവോ?
യ്യോ ഇല്ലല്ലോ എന്താണ്ന്ന് പറയുന്നേ?
ഓറോളജ് ജിന്ന പറയുന്നേ ഹോറോളജി.
ഹോറോളൻ ജ് പർഞ്ഞാ
ഏഹ് ഹോറർ ഹൊനൊറർ ഹോറോളജി.
ആഹ് ഓക്കെ ഓക്കെ ആഹ്
പിന്നെ സമയം അളക്ക്ന്ന ശാസ്ത്രത്തിന് അതൊരു ശാസ്ത്രവാ സമയം അളക്ക്ന്നത്. ആ ശാസ്ത്രത്തിന്റേം പേ ഹോറോളജീന്നാ ആ കലയേം. ആ ശാസ്ത്രജ്ഞനേയും ഹോറോളജീന്നാ പറയുന്നേ. അതൊരു ഇമ്പോട്ടൻ സാനവാ ട്ടോ അത് ചോദിക്കാനൊക്കെ സാധ് ധ്യതയൊള്ളയാ അതൊക്കെ ഒന്ന് നോട്ട് എയ്ത് വെച്ചോ
ആ അതുപോലെ ഈ ചലനസമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ ന്യൂട്ടന്റെ.
ആഹ് ഉണ്ടൊണ്ടൊണ്ട്.
അത് നമ്മള് സ്കൂൾകള് പഠ്ച്ചിട്ട്ണ്ട്.
പഠിച്ചിട്ടുള്ളെ പഠിച്ചിട്ടുള്ളെ. പിന്നെതക്കാ അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ വരുവായിരിക്കും.
ആഹ് അങ്ങനെ ചെയ്യുമ്പഴാണ് പ്രശ്നം.
ആണ് ചെലപ്പം കൊസ്റ്റ്നാത്ത് എന്തെങ്കിലും ഒരു കുരുക്ക് കാണും നമ്മളത് ചിന്തിക്കാതെ ഡയറക്ട് കൊസ്റ്റ്നാന്നൊക്കെ വെച്ച് എടുത്തിട്ടങ്ങ് അപ്ലൈ ചെയ്തങ്ങ് ചെയ്യും, ചെയ്യും. ആക്കണം അതാ ശ്രദ്ധിക്കത്തില്ല നമ്മള് ചെലപ്പാ സ് സമയം പോവോന്നുള്ളതിലേ
അതാ കൺഫ്യൂഷനാവും ടെൻഷനാവും
ആ ആണാണ് പിന്നെ പ്രൊജെക്ടേൽ മോഷൻ അറിഞ്ഞൂടെ നിനക്ക്?
പ്രൊജെക്ടേൽ മോഷൻ. കേട്ടിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. ആ മ
സെമി സെർക്ക്ൾ പോലെ ഇരിക്കിന്നേയല്ലേ? സെമി സർക്ക്ൾ ആഹ്.
അഈ ജാവൽ ത്രോയും ഡിസ്കസ് ത്രോയെക് ക്കെ എറിയ്ന്നവര് അത് ഏറ്റവും കൂടുതല് ദൂരെ ഇങ്ങനെ വറ്ത്തുള്ള ചലനത്തിൽ പോണോങ്കി ഒരു നാപ്പത്തഞ്ച് ഡിഗ്രി ഒരു റേഞ്ച് നോക്കി എറിയണം.
ആഹ് അപ്പൊ ഈ ആദ്യൊക്കെ നല്ലപോലെ അറിയുന്നവർക്ക് ഇത് അറിയായിരിക്കുവല്ലെ?
അറിയാറിയും കാരണം ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ അത് എറങ്ങി ഞ്ഞെങ്കിലെ മാക്സിമം ദൂരം പോവോം എന്നുള്ളത് ആ അങ്ങനെ പോവുന്നതിന് പരാബോള എന്നാ പറയുന്നത്.
ആഹ് പരാബോളാ
ആ വസ്തു പോന്ന ആകൃതിയൊണ്ടല്ലോ? ആ ആകൃതിയെ നമ്മള് പരാബോള എന്നാ പറയുന്നേ. ആഹ് ആഹ് ഉം പിൻ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ പേരറിയാവോ?
ജടത്വ നിയമം ന്നല്ലേ?
ആഹ് അത് തന്നെ ലോ ഓഫ് ഫിനാഷ്യ.
ആഹ്
ഉം അയ്ന്റാത്ത് ജഡത്വത്തിനെ പറ്റിയാ പറയുന്നത് അതായത് ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന അയിന്റെ കഴിവില്ലായ്മ അതാണ് ജഡത്വം ഈ ജഡത്വ നിയമം ആരാ ആവിഷ് ക്കരിച്ചേന്നറിയാവോ?
ആഹ് അത് ആരാരുന്ന്?
ഗലീലിയോയാ
ആഹ് ഗലീലിയോടതാരുന്നല്ലേ
ആഹ് ജഢത്വ നിയമം ആവിഷ്ക്കരിച്ചത് ഗലീലിയോയാ പക്ഷെ ജഡത്വത്തിനെ പറ്റിയുള്ള ലോ ഉണ്ടാക്കിയതാരാ?
അത് ഇപ്പം ഈ ന്യൂട്ടനാത്ത് വരുന്നുണ്ടല്ലോ ഒന്നാം
ആഹ് ന്യൂട്ടനാണ് പെട്ടെന്ന് നമ്മൾ ജഡത്വ നിയമം മം ആവിഷ്കരിച്ചേന്ന് ചോദിക്കുമ്പോ നമ്മളീ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ മനസ്സിൽ വെച്ചോണ്ട് ചിലപ്പോ ന്യൂ ന്യൂട്ടൺ എന്തായാലും അവര് ന്യൂട്ടൺ അതിനാത്ത് ഓപ്ഷൻ കൊടുക്കും
അതെ
അപ്പൊ നമ്മളടുത്തെ ന്യൂട്ടൺ ടിക്കെയ്യും ആദ്യം തന്നെ ജഡത്വന്ന് കേക്കുമ്പഴേ പക്ഷെ അത് ഓർത്തിരിക്കണം ഗലീലിയോ ആണ്
ഗലീലിയോ
ആഹ് പിന്നെ ഈ ചലന ജഡത്വോ ഒണ്ട് നിശ്ചല ജഡത്വം ഒണ്ട്
ആഹ്
ഉം ഈ ലോങ്ങ് ജംമ്പൊക്കെ ച് ചാടുന്നവരെ ആ ചാടുന്നേന് മുമ്പ് കൊറച്ച് ദൂരം ഓടുന്ന കണ്ടിട്ടില്ലേ?
ആഹ് അത് അതുപോലെ തന്നെ ഈ ബസ്സൊക്കെ നിർത്താൻ നേരത്ത് നമ്മള് പൊറകിലോട്ട് പോകും
ആഹ് അല്ല മുമ്പോട്ട് പോവും നിർത്തുമ്പോ
ആഹ് അത് സ്റ്റാർട്ട് ചെയ്യുമ്പം മുന്നിലോട്ട് പോവും
ബസ്സിന്റെ കൂടിങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇരിക്കുവല്ലേ അതുകൊണ്ട് നമ്മളും മുമ്പോട്ടാ പോന്നേ
ആഹ് ആഹ് ശരിയാ ശരിയാ
നിർത്തിയിട്ടേക്കുന്ന ബസ്സ് എടുക്കുമ്പോ നമ്മള് പൊറകോട്ട് പോവും
ആഹ് പൊറകോട്ട് പോവും
അത് നിശ്ചല ജഡത്വാ നമ്മള് നി ആഹ് നമ്മള് നിശ്ചലവായിട്ട് ട്ട് നിന്നോട്ട് പെട്ടെന്ന് ബസ്സ് എടുക്കുമ്പം നമ്മള് ബാക്കിലോട്ടാ പോന്നത് ഓപ്പോസിറ്റാ ബസ്സ് മുമ്പോട്ട് എടുക്കുമ്പോ നമ്മള് ബാക്കിലോട്ടും ബാക്കിൽ നിർത്തുമ്പോ നമ്മള് മുമ്പോട്ടുവാ പോന്നെ
ആഹ് അത്
പിന്നി ക്യരങ്കോ